ഹലോ
ഹായ് എന്തൊക്കെയുണ്ട്
ആഹ് വിശേഷം പറയാൻ തുടങ്ങിയ വിശേഷങ്ങളേ ഉള്ളൂ സുഖാന്നോ
സുഖം സുഖം
ആഹ്
ഉം
ആരൊക്കെ ഉണ്ട്‌ വീട്ടിൽ
വീട്ടില് മൂന്ന് മക്കൾണ്ട് ഹസ്ബന്റ്ണ്ട്
ആഹ് ആഹ് പിന്നെ
പിന്നെ ഇമ്മ ഇപ്പിം ഒന്നുല്ല ഓലൊക്കെ ഇമ്മ തറവാട്ടിലാ
അ ആഹാര ഒക്കെ കഴിച്ചോ
ഓ കഴിച്ചു കഴിച്ചു ആഹാരം കഴിച്ചു ഇങ്ങനെ റെസ്റ്റിലിങ്ങനെ ഇരിക്ക
ആ ഇവിടെയും കഴിച്ചു ആ എനിക്ക് ഇവിടെ വീട്ടില് രണ്ട് മക്കളുണ്ട്
ആ ആ
ആഹ് പഠിക്കാനൊക്കെ പോവുന്നു
ആഹ് ആ ഇവലു അങ്ങനന്നെ ക്ലാസ്സ് പോയതാണ്
പ്പ വരല്ലേ ഓണത്തിന്റെ സ്പെഷ്യലും ഓണാണോ ആഘോഷിക്കുന്നത്
ഇല്ല ഇല്ല നമ്മൾ ഇവിടെ മറ്റേ ആ പെര്ന്നാളാണ്
ആഹ്
എന്നാണ്
ആഹ്
അതെ ഓണത്തിന് ഇപ്പം ആ വാ നായോ?
ഓണത്തിന് ആ പിന്നെ ഓണം പിന്നെനീപ്പം മുതോന് ഒരു മാസല്ലേ ഉള്ളൂ.
ആഹ് ആഹ് പിന്നെഅയ്ന്റെ തെരെക്‌ലാവുംലേ?
ആഹ് അപ്പൊ ഞാ നിറഞ്ഞാ ഓണ അല്ലയോ ആഘോഷിക്കുന്നത്. ഓണംമൊക്കെ ആവുംമ്പോഴത്തേക്ക് എവിടെ ങ്കി ലൊക്കെ ടൂറ് പോവാനും എന്തെങ്കിലൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനും ആഹ്. ഇപ്പൊ അവിടെ വിശേഷംന്താ പെരുന്നാളൊക്കെ കഴിഞ്ഞില്യോ?
കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞു അയ്ന്റെ ആ ഒരു ഇതിലാണ് ഇപ്പൊ പെരുന്നാള യ്ഞ്ഞ്. മുഹറം ഒമ്പതും പത്തും നോമ്പ്ണ്ടായീനി ആ നോമ്പ് കഴിഞ്ഞ്.
ആഹ്. ഞ
ഇപ്പം ആഘോഷങ്ങളാവണെങ്കില് ഇപ്പം അഞ്ചെട്ട് വർഷം അഞ്ചെട്ട് മാസം കയണം.
ആ അഹ് ശെരി ഇല്ലേ?
ആഹ്.
പിള്ളേരൊക്കെ എന്തയ്യ്ന്ന്? ആഹ്.
ഇപ്പോ നാലരാവും സ്കൂൾട്ട് വീട്ടിലെത്താന്.
ആഹ്. പിന്നെ?
ഇവിടെ
ഇല്ലല്ല ഇല്ല ഉണ്ടായിര്ന്ന് ഇപ്പല്ല.
ആഹ് അഹെന്തേ അയിന്നെന്തേ ലീവായി?
അത് കൊർച്ചാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പതിനാറ് പേരെ ഇപ്പഴങ്ങും അല്ലാ അത്‌ കുറേ നാളായി പതിനാറ് പേരു ഉണ്ടായിരുന്നു അത് ഒ പിന്നെ ഒരു പെണ്ണാണെങ്കി അത് വെട്ടിച്ച് അത് ആ പ്രസിഡന്റിന്റെ സെക്രട്ടറിന്റെ ഒക്കെ ഒപ്പ് ഇല്ലാതെ അവള് തന്നെ അവര്ടെ ഒപ്പം ഒഴി എപ്പോയി പൈസ എട്ത്ത് ആഹ് ആ അങ്ങനെ പിന്നെ പൈസ ബെങ്കിന്ന് പോയപ്പോഴത്തേക്ക് പിന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റവര് പൈസ കൊടുക്കണ്ടേ?
ആഹ് അതെ അതെ.
ആ പ്രസിഡൻറും സെക്രട്ടറിയും കൂടൊക്കെ പൈസ കൊടുക്കേണ്ടി വന്നു.
ആഹ് അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെല്ലേ അങ്ങനൊക്കെ ആയാല്.
ആ പിന്നെ? അത് അവർക്ക് പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും അറിയണ്ട നമ്മള് തന്നെ കൊട്ക്കണം.
ആ അതെ ഇങ്ങള് അയ്ല് ആരെ നി പ്രസിഡന്റേനി?
അതെ ഞാൻ സെക്രട്ടറി ആയിര്ന്ന്.
ഓ അഹ് ശെരി. അതിപ്പോ അവിടക്കെ ചെക്കൊക്കെ പ്പ നമ്മളെ കയ്യിലെല്ലെണ്ടാവ ഓൽക് എങ്ങനെ കിട്ടാ? ചെക്ക് ഇല്ലാതെ പൈസട്ടുല്ലല്ലോ?
അത് അത് ഇച്ചിരി പൈസ അഞ്ഞൂറ് റൂപൊക്കെ വേണന്ന് പറഞ്ഞ് അപ്പൊ അമ്മള് എമൗണ്ട് എഴുതി കൊട്ത്ത് അതിന്റെ കൂടെ ഒരു പൂജ്യം കൂടെ ഒക്കെ ചേർത്തോൊണ്ട് പോയങ്ങെട്ത്ത്.
ഓ അങ്ങനെ ഔ വല്ലാത്തൊരു കള്ളത്തരം തന്നെ ചെയ്തെ. ഒരുമാതിരി സൈസ് കള്ളത്തര മായ്പോയ്.
ആ അന്താ ഇപ്പ അന്നേരം ഞങ്ങള്ൾ ചോദിച്ചപ്പോ പറഞ്ഞ അവക്ക് എവിടെൊക്കെ പോണം പിള്ളേരെ കാര്യത്തിനെക്കെച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചുടന്ന് കരയുന്ന പിന്നെന്നരാ അത് വ അവിടെ വെച്ച നിർത്തി പിന്നെ ആരും നമ്മെ വിശ്വസിച്ച് നമുക്ക് പൈസ തരത്തിലല്ലോ
ആ ആഹ് അതന്നെ മറ്റേനമ്മളിപ്പോ എല്ലാരും നമ്മള് വിസുവസിച്ട്ടല്ലേ പൈസ തരന്നെ
ആ അതല്ലേ പിന്നെ എല്ലർക്കും അറിയ നമ്മലെ മ അറിയർന്നു ഇന്നാലും പിന്നെ എല്ലരും പിന്നെ ഈ നമ്മളന്ന് ഒറ്റക്കെടുത്ത് കൊടുക്കാനൊക്കത്തില്ലേ പിന്നെ ചതി പറ്റൊണ്ട് എല്ലരെയും കഴിന്ന് ഞാൻ പിരിച്ച് എല്ലാരും ഞാനായിട്ട് പറഞ്ഞല്ല എൻ്റെ അവസ്ഥ കണ്ട് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ പിറിവിട്ട് തരാം അമ്മ ഏയ് എ അടു തീർത്തിട്ട് കൊടുക്കുള്ള അവരെ എല്ലാം കൊടുത്ത് അവന്റെ ബുക്കും അവന് കൊടുത്ത് നമുക്ക്ത് നിർത്തലാക്കാം
ആ അതെ അതെ
എന്ന് പറ പിന്നെേ മെയിനായിട്ട് നിർത്തലാക്കിയതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹജാൻ ജി ഇവിടെ ഉള്ള ആളല്ലായിരുന്നു അവരുടെ പാടകക്ക് താമതിക്കുന്നതായിരുന്നു അപ്പൊ അവരെ ഇവിടെ ഒഴിഞ്ഞ കൊല്ലതേങ്ങാണ്ട് പോന്നന്ന് പറഞ്ഞു
ആ ആ
ഉ അ അപ്പ പിന്നെ അവരും മാറുന്നന്നല്ലം പിന്നെ എന്നാൽ അത അവിടെ വെച്ച് നിർത്താ എന്നങ്ങ് വിചാരിച്ചു നിർത്തി
ആഹ് ആഹ് ആഹ്
അങ്ങനെയൊക്കെ ഒരബതം ഇടക്ക് വെച് പറ്റി
ഓ
പിന്നെ ഇപ്പം തൊഴിലുറപ്പര് പോകുന്നു
ആഹ്
ആ തൊഴിലൊരപ്പിന് പോന്നെങ്കിലും കാലിൻന്റെ മുട്ടിനൊക്കെ വേദന
ഉം ഉം വേദനക്ക നിങ്ങള് എന്താ ചികിത്സ എന്താ കൊടുക്കണ ചികിത്സ എന്താ കൊടുക്ന്ന്
ആഹ് വേദനക്ക് പിന്നെ തേമാന ആ എസ്ട നോക്കിയപ്പം തേമാനം നമ്മള് മരുന്ന് അയിന് പ്രത്യേകിച്ച് മരുനോന്നും ഇല്ല ഇഞ്ചക്ഷനൊന്നും വെച്ചില്ല
ഓഹ്
വേദനയുടെ ഒരു ഇഞ്ചക്ഷൻ പിന്നെ അയ്യായിരം രൂപ കൊടുക്കണം
ആഹ് നല്ല പൈസ വാനം പറഞ്ഞായിരുന്നോ
ആ ആ മുട്ട
മട ഇന്റെ ഇമ്മച്ചിന്റെ ഏട്ടാത്തികളോകെ ഇങ്ങനെ വെച്ച് മു ത്തമ്മ മാതിരി അങ്ങനെ കാലിന്തായിട്ട് ചിരട്ട ചിരട്ട മാറ്റി അത്രയ്ക്കും തേഞ്ഞില്ലാതായിന് ഒരടി നടക്കാൻ കഴിയണില്ലേ അങ്ങനെ പിന്നെ ചെരട്ട മാറ്റി വെച്ച് അങ്ങനെ പിന്നെ ഇപ്പോ ഒക്കയായോ
അത് ശരി
അതിനൊക്കെ ഒരുപാട് കാശ് ചെലവായില്ലേ
കാശ് ചിലവാകും മൊത്തം ഒ ഒന്നര ലക്ഷം എടുത്തയിന്
ആഹ്‌
പൈസ ഉള്ളവർക്ക് പിന്നെ ബുദ്ധിമുട്ടായി തോന്നൂല
ആഹ് അതെ ആ ഇപ്പ കാർഡ്ന്റെ ചികിത്സല്ലയോ
എ എങ്ങനെ
കാർഡിന്റെ ചികിത്സല്ലയോ
ആഹ് ആ അല്ല ഓ ഒണ്ട് കാ ർഡിന്റെ പക്ഷെ ഓല് ഇതിപ്പോ ന്റെ മൂത്തമ്മ ഓല് പൈസുള്ള ആൾക്കാരാണ് അപ്പ പിന്ന അങ്ങനത്തോരിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നൂല്ല
ആ അത് ശരിയാ ആ പൈസ ഒണ്ടെ പിന്നെ അത് നോക്കേണ്ട കാര്യല്ലല്ലോ
ആ അതെ അതെ
പിന്നെ പിന്നെ എന്താണ്ടോ വിശേഷങ്ങള് ആ ഞാൻ പിന്നെ എടക്കേ ആ അമ്പലത്തിലൊക്കെ പോയാരുന്നു
ആഹ് ആഹ് ആഹ്‌ ഇന്ന് പോയിനോ
അമ്പലത്തി ഇവിടെ ചെങ്കൽന്ന് പറയുന്ന അമ്പലത്തില് ചെങ്കൽ ശിവക്ഷേത്രം അടെയാ അവിടെ പോയി അവിടെ കാണാനൊക്കെ നല്ല കാഴ്ചകളൊക്കെയ
കൊളൊക്കെ ഉണ്ടാവുല്ലോല്ലേ
ആഹ് ഒണ്ട് പിന്നെ കുളത്തിന്റെ അല്ലാ ശിവലിംഗ മുട്ടൻ ശിവലിംഗം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശിവ വലിംഗം അവിടായിരിക്കുന്നേ
ഓ അയ് ശെരി
ആ അത് ആറ് നെലയായിട്ട് ഒരു ശിവല്ലിങ്കം തന്നെ അതിനകത്ത് കയറുമ്പോ ആറ് നെലയാണ് അത് ആ ഒ ഓരോ നിലേലും ഇങ്ങനെ ശിവലിംഗങ്ങൾ കണ്ട് കണ്ട് കണ്ട് കണ്ട് നമ്മള് കേറിപ്പോകും മേലെ ചെല്ലുമ്പോ
കേൾക്കണില്ല ഹലോ
ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പ വല്ലാതെന്റെ ബുദ്ധിമുട്ടിച്ചൊണ്ടിരിക്കുവ
ഏ ആ അതെ
ആഹ്‌ കാല് വേദന വന്നു പോയാ പിന്നെ എന്തൊയ്യും
ആ ആ
ആ ഇച്ചി വണ്ണമൊക്കെ കൂടുതലും ഒണ്ട്
ഉം ഉം ഉം
കൊറയ്ക്കാൻ നോക്കയിട്ടിട്ട് കൊറയണോതുല്ല
നിങ്ങള് എന്താ ഗുളിക എന്തേലുംണ്ടോ കഴിക്കുണ്ടോ
ഗുളിക വേദനയുടെ ഗുളികായൊ കൊറെ വർഷം കൊണ്ടേ കഴിക്കുന്നുണ്ട് കാര്യം തലവേദനയാ മാറാത്ത തലവേദനയായിരുന്നു അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി കാണിച്ചിട്ട് പനിയായിട്ട് കിടക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് മൂക്കിന് ഓപ്പറേഷനൊക്കെ ചെയ്ത് അതൊക്കെ മാറി എന്നിട്ടും താ പാ ആഹ്
ഓ
ഉം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മാറുന്നില്ല മാറുന്നില്ല പിന്നെ വീണ്ടും തലവേദന അങ്ങനെ പിന്നെ ഞാൻ എന്തോ വല്ലാത്ത വേദന വരുമ്പോ മെഡിക്ക സ്റ്റോറിന്ന് ഗുളിക വെടിച്ചങ് കഴിക്കും
ആ ആ ഇല്ല അത് വേദനന്റെ ഗുളികൊക്കെ അങ്ങനെ കഴിച്ച് ശരീരം വീക്ക്‌ ആകും
ക്കെ ആ അത് അതിൻന്റെറെ ആണോന്നൊന്നും അറിയാ വയ്യ ഇട്ടം പോലെ അത് കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അത് അതുകൊണ്ടാണോന്നും അറിയത്തില്ല
ആഹ് അതെ.
ആഹാ പിന്നെം ആഹ് അല്ലാതെ ആഹാരം കുറച്ച് നോക്കുന്നു, നടന്ന് നോക്കുന്ന്, ഇനിയിപ്പ നടക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം കാലിന് വയ്യാതൊക്കെ നടക്കാനൊക്കത്തില്ല.
അതെ. ഏതായാലും റസ് റസ്റ്റ് എടുക്കാൻ പർണ്.
ആഹ് റസ്റ്റ് എട്ക്കാൻ പറഞ്ഞ്. ആഹ് റസ് റ്റ്ന് പറഞ്ഞ്, റസ്റ്റിന് പറഞ്ഞെങ്കിലും ആഹ് റസ്റ്റിന് പറഞ്ഞെങ്കിലും ഒരിടത്തമ്മക്ക് ഇരിക്കാനും കെടക്കാനും ഒന്നും പറ്റുന്നില്ല.
അതെ.
ഉം നിക്കരുത് പ്രധാനമായിട്ടും നിക്കരുതെന്നാ പറഞ്ഞേക്കുന്നെ. ക്ക്യരുത് പിന്നെ സ്റ്റെ പ്പൊന്നും ഓടി കേറരുത്. പൊ വരപ്പുള്ള തറയി കൂടൊക്കെ നടന്ന്
ആഹ് കേറര്ത്. ഇപ്പൊ തൊഴിലുറപ്പിനൊക്കെ പോണതാവുമ്പം ആഹ് അതെ.
ട്ടോന്ന് അങ്ങോട്ട് ചോദിച്ചപ്പഴാണ് അങ്ങനെ പറഞ്ഞത്.
ആഹ് ആഹ്
ആഹ് നടക്കുന്നൊണ്ട് കൊഴപ്പ ഇല്ലേന്ന് ചോദിച്ച് ഡോക്ടറോട് അപ്പഴാണ് അങ്ങനെ പറഞ്ഞത്. ജോലിക്ക് പോകുമ്പഴും നടന്നല്ലേ പറ്റൂ. ഉം
അത് ത്തം നോക്കണല്ലേ ല്ലേ.
പിന്നെ അത് കൊഴ പ്പ ഇല്ലാ. ഉം ഇന്നലെ കുഴപ്പ ഇല്ല ന്നെ നടക്ക്ന്ന കാര്യാ ബുദ്ധിമുട്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാ എല്ലാരും കൂടെ ഒക്കെ അങ്ങ് ചെയ്യും. ആ
ആഹ് അതെയതെ.
ആഹ് വൈകാകിലുവേ, അഹ് എല്ലാരേം കൂട്ടത്തിലെത്തിക്കഴിഞ്ഞാ എല്ലാ കൂടൊക്കെ എറങ്ങും.
പിന്നെ ആഹ് എന്നാ പിന്നെ അങ്ങനെ സംസാരിച്ച് നമ്മുക്ക് ഒരു ഭാരല്ലാതായി തോന്നും.
ആഹ് അതാ
അമ്മ ഇണ്ടേക്കുലെ. ആഹ്?
ആഹ് അമ്മയ്ണ്ട്. അമ്മേ ണ്ട്. ആഹ് പത്ത് എഴുപത് വയസ്സുണ്ട്.
ഓഹ് അഹ് ശരി. അപ്പം
ആഹ് കൊഴപ്പ ഇല്ല എണീറ്റ് നടക്കയും ചോറു ഒക്കെയായ്ട്ട് ചെയ്യും ആഹ് ആഹ് അതാ. അതാ നമ്മളെം പ്രാർത്ഥന അത് തന്നെ.
അതെയതെ.
ഹേ ആവത്തൊന്നും ഇല്ലാതിരുന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ.
ആഹ് അതെയതെ
അമ്മാക്കന്ത്ണ്ടെ എല്ലാ മനുഷ്യനും അങ്ങനെണ് ആഹ് ശരി
ആഹ്
അച്ച